ഹലോ, ഹലോ
ഹൽ ആഹ് കേൾക്കുന്നില്ലേ?
ആഹ്, കേൾക്ക്ണ്ട്.
ആഹ്, ആഹ് എന്താ വർ
ചോറയിച്ച?
ഇല്ലേ ചോറ് തിന്നിട്ടില്ല.
ഉം എന്താണ് സ്പെഷ്യലിന്ന്
ഇന്ന് സ്പെഷ്യല് ഇന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ അയിന് പോയി പിന്നെ ഇത് കഴിഞ്ഞ് വന്ന് നേരെ വീട്ടിൽ പോയിക്കണ്ട് ഉമ്മാന ഒന്ന് കണ്ട് പോന്നു
ആഹ്
ഉം അങ്ങനെ പോയിന്ന് എന്നിട്ട് എന്താ വിശേഷം കുട്ടി ഉറങ്ങിയോ
നല്ല വിശ് കുട്ടി നീച്ചിരിക്കുക പാല് കൊടുത്തോണ്ടിരിക്ക
ഏ ഏ ഹെ ഉം ഉം പിന്നെ എന്താ എന്നിട്ട് ഇന്ന് അവിടെ സ്പെഷ്യൽ എന്തങ്ങിലും ഉണ്ടോ
ഇവടെ ഞായറാഴ്ചയായത് കൊണ്ടന്ന് ബീഫ് ആഹ് ബീഫും പിന്നെ വെറുംചോറും
ആഹ് ഏ അവിടെ ബീഫ് ബീഫൊക്കെ കിട്ടോ ഈ പെരുന്നാളിനൊക്കെ കുറെ ബീഫ്ട്ട്ണോക്കെ കിട്ടോ അവിടെ
ആം പെരുന്നാള്ന് കിട്ടും വലിയ പെരുന്നാളിന് അവിടെ കിട്ടോ
ആഹ് ഇവടെ കിട്ടും ഉം ഇവടെ കിട്ടും പിന്നെ കുറെ ദിവസം അതന്നെല്ലേ ആ ബീഫ്
ഹ ഹ
ന്നൊക്കെ ബീ ബിരിയാണി
ആഹ് ഞാ അവിടെ അധികം കിട്ടോ
ഉ ആഹ് കൊറക്കെ കിട്ടൽണ്ട് ഇവിടെയ്ൻ രണ്ട് മൂ ആഹ് രണ്ട് മൂന്ന് പള്ളിയൊക്കെ ണ്ട് അപ്പങ്ങനെ എല്ലാ എല്ലാടത്തൊന്നും കിട്ടും ആ മൂന്ന് പള്ളിക്കന്നും ഇങ്ങനെ കൊറെശെ കിട്ടും അപ്പൊ ഉണ്ടാവും കൊർശോക്കെ ഉണ്ട കൊറക്ക ണ്ടാലുണ്ട് അല്ല മഹല്ലിന്ന് മാത്രല്ല മഹല്ല് മഹല്ല് ഞങ്ങളത് കുറച്ച് അപ്പറ താണ് പിന്നെ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ വേറെ രണ്ട് പള്ളികളുണ്ട് അപ്പൊ പിന്നെ അവർ ക്ക് ഞങ്ങള ഒഴിവാക്കാനും പറ്റൂല അപ്പൊ പിന്നെ അവര് അവര് എന്തേ കുറച്ച് ഞങ്ങക്ക് തരും ഞങ്ങള് മാത്രള്ളൂ ആം ആഹ് ഓലമഹല്ല്ക്കിൽ ഞങ്ങള് മാത്രള്ളൂ അപ്പ ഞങ്ങക്ക് അങ്ങനെ തരും
ആം ഇവിടെണ്ട് പക്ഷെ ഞങ്ങക്ക് ഞങ്ങളുടെ മഹലിന്ന് മാത്രേ കി ട്ടോളൂ
കിട്ടുള്ളൂല്ലേ ആഹ് ആഹ് പിന്നെ ഇവടെ അങ്ങനെയല്ല അതുകൊണ്ട് കൊറച്ചൊക്കെ ഉണ്ടാവലുണ്ട്ട്ടോ അ ബീഫൊക്കെ ആഹ് ആഹ്
ആഹ് ബീഫ്ന്ന് മട്ത്ട്ട്ണ്ടാവെലാ
ആഹ് ബീഫ്ന്ന് അയന്നെ പർണതേ
ആഹ്
അത് കൊറച്ച് ക അങ്ങട്ട് പക്ഷേ കൊർച്ച് ബീഫ്ട്ത്ത്കാണ്ട് ആഹ്
ആഹ്
ഏഹ് ഉപ്പും മുളകും ഇട്ട്കാണ്ട് ഉം മ മസാലപ്പൊടി ഹ്‌ടാ ങ്ങനെ കൊർച്ച് മതി കിയാണ്ട് അങ്ങട്ട് കൊടുത്തയ്ച്ച്
ഫ്രൈയ്യാണോ
ഒരാള് പോയിനി അപ്പ അങ്ങനെ ആഹ് ഫ്രൈയ്യാക്കിറ്റ് പിന്നെ അവടത്തീറ്റും പിന്നെ അവര് ഹ്ള്ള മസാലിം തൊക്കെട്ട് പിന്നെ ഓല് ണ്ടാക്കിക്കൊളാ പർണ് അങ്ങനെ കൊർച്ച് ലേഷ് ട്ട്ങ്ങാണ്ട അങ്ങനെ ആഹ് ആഹ് ആഹ് മറ്റേദ്ൺ മീക്കുള്ള മസാല പൊടികള് അല്ലാഞ കേട് വര്യോ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടം കൊറെ സമയം പിടിക്കുബ്ലേ കേടരും അപ്പൊ പിന്നെ അങ്ങനെ ചെയ്ത് ഉം അങ്ങനെക്കിക്ക്യേ പിന്നെ ഏഹ് ആഹ് കേൾക്ണ്ട്
മൃഗങ്ങള് മൃഗങ്ങ
ആഹ് ഇവടെ ഇവ്വടെ അങ്ങനെ എല്ല ഇവടെ അങ്ങനെ ഈ പന്നിന്റെ ശല്യക്കെങ്ങനെണ്ടാല്ണ്ട് ഇവടെ വല്ലാൺ ട്ടെ ആഹ് അത് നല്ലോണണ്ടാവും രാത്രിയെക്കെ പൊർത്ത് കൂടെയൊക്കങ്ങനെ പോണകണ്ടാല് ഒച്ച സ സൗണ്ടേട്ടാ ഞമ്മള് മനുഷ്യമ്മാരാരോ പൊറത്ത്കൂടെ പോവ്വാണ് തോന്നും അങ്ങനെ നല്ല സൗണ്ടേക്കാരം അപ്പൊ ടോർച്ചടിച്ചക്ക ഞങ്ങള് നോ ക്കുമ്പണ്ടാവും പന്ന്യേള്ങ്ങനെ കൂട്ടായ്ട്ടിങ്ങനെ പോവ്ണ്ടാവും നാലു അഞ്ചും ഇപ്പ മാറീക്ണ് ഫസ് ഉച്ചക്കെ പേട്യന്നേനി ഇപ്പൊ പിന്നെ ശീലായി പേടിച്ച്ന്നിട്ട് കാര് യെലെ ഐൻ്റെ ഒന്നുണ്ടാക്കാന് ഒന്ന് അതാണ്ള്ളതെ ഒഹ് ഓല് ഒക്കെ നശ്പ്പിക്കാണ് ഇം പിന്നെ വാഴ ചേനാ ചേമ്പ് അങ്ങൻത്തൊക്കെണ്ടാക്ക്യാലൊന്നും ഒന്നും അമ്മള് തൊടൂല് ണ്ടാക്കാം പറ്റൂല ഈ കപ്പ അങ്ങ
എക്ക വന്ന് നശിപ്പിച്ചളയോലേ
ആഹ് ഒക്കെ കെഴതാവും അതാണ്ള്ളത്
ശ് ശ് ശ്
ആഹ് ഒര് സാധനണ്ടാക്കാം പറ്റൂല
ആഹ്
ഔടെങ്ങനെ ങ്ങനെ കൃഷിക്കെ ചെയ്യല്ണ്ടോ വീട്ട്ല്
ഇവിടെ കൃഷിയക്ക്ണ്ട് പക്ഷെ അത്ര സ്ഥലുല്ല. അപ്പൊ അതുകൊ ട് ഇള്ള സ്ഥലത്ത് വെച്ച് ചെയ്യും അങ്ങനെ.
ആഹ് ആഹ് ആഹ് ആഹ്. ചെടികളൊക്കെ ഇങ്ങക്കിഷ് ടാണോ ചെടികളൊക്കിണ്ടാക്കോ?
ചെടികള് കൊഴപ്പുല്ല പിന്നെ അപ്പുറത്തുള്ള കോഴിള്ളത് കൊണ്ടേ ചെടി വെച്ചാലും
ആഹ് ആഹ് ആഹ് ഈ മറ്റേ കോഴിക്ക ക്കള് അങ്ങന നല്ലോ കയിക്ക്‌ ക്കൂല്ലേ ഈ വാങ്ങുന്ന കോഴിക്കള് ണ്ടല്ലോ അതിൽ നല്ലോ കയി ക്കു തോന്നണ്‌ എലെയക്കെ.
ആഹ് ആഹ് അപ്പൊ ന നമ്മ വെച്ചു പിടിപ്പിച്ചത് പിന്നെ കോഴിവന്ന് നശിപ്പിക്കുമ്പോ പിന്നെ നമ് മ്ക്കൊ രുഷാറണ്ടാവില്ലല്ലോ?
ആഹ് ആട് അങ്ങൻത്തൊക്കെ ഇണ്ടാ?
ആടിണ്ടാർന്ന് വിറ്റളഞ്ഞ്.
ആഹ് ആഹ് ആഹ്.
പിന്നെ പൂച്ചണ്ട് അതൊരെണ്ണം അപ്പറത്ത് പ്രസവിച്ചെടക്കാ.
ഏഹ് ഏഹ് പൂച്ച പിന്നെ ആ കൊറെ ഉണ്ടാവുവല്ലോ ല്ലേ ആ മറ്റേപ്പൊ പേർഷ്യൻ പൂച്യാണോ?
അല്ല പേർഷ്യൻ പൂച്ചേനെ പോലെ തന്നെ വാല്. പക്ഷെ അത്ര ഇല്ല സാധാ പൂച്ചേന്നെ.
ആഹ് ആഹ്. അങ്ങനത്താണോ ആഹ്.
ഞാ സീമപ്പൂച്ചയാ അങ്ങനെന്തോ പറയും.
ആഹ്. ആ ആ ആഹ് കളറൊക്ക വെള്ളേയെ?
കളറ് ഒരു കാപ്പി പോൽത്തെ ഈ ഗോൾഡൻ കളറും ഇതും കൂടെയായെ.
ആഹ് ആഹ് ആഹ് ആഹ് നല്ല ഭംഗിയാണ് അങ്ങനെ കാ
ആഹ് നല്ല ഭംഗിയാ എനിക്കിഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നത ഒരു വീട്ടീന്ന്.
ഏഹ് ഏഹ് ഏഹ് ഏഹ് ഏഹ്.
അവിടെങ്ങനെയാ പൂച്ചയൊക്കിണ്ടാ?
ഇവിടെ അങ്ങനെയൊന്നുല്ല ഇവിടെ അടുത്ത വീട്ടിലൊന്നിണ്ട് അടുത്ത അങ്ങനെ അ ഇവിടെല്ല ഇവിടെ മറ്റേ ണ്ട് മ്മടെ സാധാ. ഇങ്ങനെ ല്ലേ അത് കൊറേ ണ്ട്.
ആഹ് ആഹ് വളർത്തൂല.
ആന്നോ
ആ പിന്നെ ആ പിന്നെ കൊണ്ട് നടന്ന് നോക്കണ ക
ആഹ് കൊണ്ടടന്ന് നോക്കാൻ തന്നെ ബുദ്ധിമുട്ട തപ്പണ് ആടിനെ.
ആഹ്
പിന്നെ ഒരാളുണ്ടായാല
ആഹ് ആഹ്
പിന്നെന്താ? എന്ക്ക് മടിയാണ് ന്ന് പറഞ്ഞാ മതി.
ണ്ടാവു ലെ പ്രായായിണോ ഇമ്മാക്കൊക്കെ?
ഉമ്മാക്ക് നാപ്പത്തൊമ്പത് വയസ്.
ഏഹ് ഏഹ് ഏഹ് നിങ്ങളെ ഇവിടെ പിന്നെ എന്താണ് ഇങ്ങനെ പൊറത്തൊക്കെ പോവാറുണ്ടോ?
പൊറത്തു പോവാറുണ്ട് ഇപൊ ആഹ് പൊറത്തു പോവാറുണ്ട് പക്ഷെ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണത് കൊണ്ട് നാൽപ്പകുളി കയ്യാണ്ട് പൊറത്ത് പോവാൻ പറ്റൂല്ലല്ലോ?
ഉം ശരിയാണല്ലേല്ലേ ങ്ങക്ക് പോകാൻ പറ്റൂലല്ലോ ലേ ആഹ് എങ്ങനെ കിടത്തൊക്കെ എങ്ങനെയ? അ ആഹ്
ഏഹ്
കടത്തൊക്കെ കിടത്തൊക്കെ എങ്ങനെണ് രാവിലെ മുതല്
ആണ്.
ആ പിന്നെ കഴിഞ്ഞിട്ട കേറാ. ആഹ് പിന്നെ കഴിഞ്ഞിട്ടാവും അതിന്റൊക്കെ ക്ഷീണറിയാ.
ആഹ് അതെല്ല
തൊണ്ണൂറ് ദിവസൊക്കെ കിട്ക്കണല്ലോ ആഹ്
ഏഹ്
പൊറത്തൊക്കെ പോവാണ്ട് അങ്ങനെ ഇരിക്കല്ലേ. തൊണ്ണൂറ് ദിവസാണ് അവടെ എന്താണ്. ആഹ്
എനിക്ക് കൊറച്ചനേരം കിടക്കുമ്പോഴക്കും പിന്നെ മതിയാവുന്നേ
ആഹ് ആഹ്. അങ്ങനെ കെടക്കണം പറയും നല്ലതാണ്.
ആഹ് അത് തണ്ടല് വേദന ഇണ്ടാവു.
ആഹ് ആഹ് ആഹ് അതൊക്കെണ്ടാവും.
ആഹ് ഞാനില്ല കൊറച് നേരം കിടക്കും പിന്നെ എണീച്നടക്കും അങ്ങനെ
ആഹ് ആഹ് ടി വി കാണാറുണ്ടാ? അങ്ങനെ ഈ സമയത്ത് ടി വി ഒന്നും കാണാറ് പാടില്ല് ഏഹ് കണ്ണിനൊക്കെ ഭയങ്കര കേടാണ് പറയും
ആഹ് ആഹ് പറയണ്ട് ഉം പക്ഷെ ഇവിടെ ടി വി പണ്ടെണ്ടാർന്ന് ഇപ്പോ ഇല്ല്യ ഇപ് ഇപ്പത്തെ കളഞ്ഞ്. കാരണം എല്ലാവർക്കും ഫോൺ ഉണ്ട് ആഹ് എല്ലാവർക്കും ഫോൺ ഉണ്ട് ടി വി യും റീചാർജ് ചെയ്യണം എല്ലാവരും ഫോണും റീചർജ് ചെയ്യണം ഫോൺ ടി വി ല് ഇരുന്നാൽ. അപ്പോ അതുകൊണ്ട് പിന്ന എല്ലാരും കൂടെ എന്തിനാ റി ചാർജ് ചെയ്യണെന്നും പറഞ് അങ്ങട് കളഞ് ടി വി കൊട്ത്ത് എത്ര തട്പ്പ് വെച്ച് തൊടച്ചാണ് അവിടെ ടിവിണ്ട
ന്നാ ശരി ഇല്ല ഇവടല്ല
ആഹ് ഇവട്ത്താണെ ആഹ് ശരി ശരി
ഉം